ഹലോ ആ എന്തുണ്ട് വിശേഷം ആ കേക്ക്ട്ടാടഎന്തു ആഹ് എന്ത് സുഖണോ അൽഹംദുലില്ലാ സുഖാണ് എവിടേണ് വീട്ടിലാണോ
ആഹ് വീട്ടിലാണ്
ഉം എന്താണ് കടക്കാണോ
അല്ല ഞാൻപ്പൊ ഇവിടിരിക്കാണ് ഏ ഞാൻപ്പൊ ജസ്റ്റ് ഒന്ന് കാ റെസ്റ്റ് എടുത്ത് നീച്ചതേ ഒള്ളൂ-
അതെ ആഹ് അത് ശരി ഫൂഡോക്കെ കഴിച്ചിലേ സ്നാക്സ് ചായ സ്നാക്സ് കഴിച്ചോ
ആഹ് കഴിക്കാനാവുന്നു ഞമ്മള് അഞ്ച് മണിക്ക് കഴിഞ്ഞിട്ടാ കഴിക്കാറ്-
ഉം അയ് ശരി പിന്നെന്താ- വെക്കേഷൻ സ്കൂൾ വെക്കേഷ്നക്കല്ലേ-
ആഹ് വെക്കേഷനാണ്- എഹഹ പെരുവാടീന്ന് വെച്ചാ നമ്മള് ഒന്ന് രണ്ടിടങ്ങളില് പോയി- ട്രിപ്പോയി ഇപ്പോ പെരുന്നാൾക്കൊന്ന് പോയി ആഹ് പെരുന്നാൾക്കൊന്ന് പോയി വന്നു- മമം ആഹ് ഹ് നമ്മടെ
എങ്ങനണ്ടേനു ട്രിപ്പൊക്കെ-
അടിപൊളിയരുന്നു നമ്മടെ ഫാമിലിന്റെ കൂടെയാണ് പോയത്-
ഫാമിലായിട്ടാണ് പോയ എങ്ങനെ പോയത് ഞങ്ങള് പോയി ട്രിപ്പ് പോയിട്ട്ണ്ടായിരുന്നു ഉം പിന്നേ എങ്ങനെ പോയി ബസിനാണോ പോയത് ആഹ് പിന്നെ
കൊറേ ആൾ ആൾകൾണ്ടായിരുന്നു ഫാമിലി ഇണ്ടായിരുന്നു എളാപ്പ ലെ മക്കൾ എല്ലാരും ഇണ്ടായിരുന്നു
എല്ലാരുംണ്ടായിരുന്നല്ലേ ആഹ് അത് ശരി അതൊരു വൈബല്ലേ എല്ലാരും കൂടെ ഞങ്ങളും അങ്ങനത്തന്നേട്ടോ പോവല് എല്ലാരും കൂടെ അങ്ങനെ പോവും അതൊര് രസ
സോളോ ട്രിപ്പ് എനിക്കിഷ്ട്ടല്ല പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പ്പൊ പോകാൻ എനിക്കിഷ്ട്ടാണ് ഞാൻ പോയി പോയിട്ടുണ്ട് ഇപ്പ അങ്ങനെ പോവാറില്ല പ്പല്ലാരിം ഏ മാരേജൊക്കെ കഴിഞ്ഞ് ഓരോരോ പ്രാരാപ്തം
ആഹ് അതെ അതെ അതെ പ്പൊ എല്ലാർക്കും അവരുടേതായിട്ടുള്ള മക്കള് കുട്ട്യാളൊക്കെ ഓരോരു
ഇങ്ങളേ ഗെറ്റുഗെദറൊക്കെ ണ്ടാവാറുണ്ടോ
ഗെറ്റു ഗെദറൊക്കെണ്ടാവലുണ്ട് സ്കൂള്ല്ലേ സ്കൂൾക്കുടൊക്കെണ്ടാവല് പത്താം ക്ലാസ് പ്ലസ് ടു ന്റൊക്കെണ്ടാവല്ണ്ട് പോവലൂണ്ട് അതൊക്കൊരസല്ലേ ഉം കൊർച്ചാളൊക്കെ വരും ന്നാലും വര്
ഉം ഉം അമ്മള് ബസ്സിടുത്തിട്ട് ആഹ് മ്മള് ബസ്സിടുത്തിട്ട് പോയത് മൈസൂരിലേക്കാണ് ആ ഭാഗം അങ്ങനെ പോയി ഊട്ടി മൈസൂരൊക്കെ പോയി പോന്നു ഉം
എങ്ങനെണ്ടായിരുന്ന്
അടിപൊളിയായിരുന്നു യാത്രൊക്കെ അടിപൊളിയായിരുന്നു എന്താ നമ്മള് മൂന്ന് ദിവസത്തെ സ്റ്റേ ആയിരുന്നു
അതല്ലേ ആ എങ്ങനെ പിന്നേ ഫുഡൊക്കെ എന്തേയ്ത്
ഫുഡ് നമ്മള് ഒരു നേരത്തിന്ള്ളത് വെച്ചൊണ്ടോയി ക്കാണ് കൊറേ ആൾക്കാരോ ഉം ഉം ഉം ഉച്ചക്ക്ള്ളത് വെച്ചൊണ്ടോയി രാവിലെ പിന്നെ ചായ പുറത്തുന്ന് കുടിക്കാന്നുള്ള പ്ലാൻ ഇട്ടിട്ടാ പോയിട്ട്
ആഹ് ആഹ് ആഹ്
ആം പിന്നെ ഈ ടൂർന്ന് പറയുന്നത് കുറച്ചൊക്കെ എക്സ്പെൻസീവാണ്
അതെ അതെല്ല ഏഹ് ഫുഡ് മെയിൻ ഫുഡ് ആണല്ലോ അല്ലല്ല മെയിൻ ഇത് ഫുഡ് ആണല്ലോന്നറയാ പുറത്തുന്ന് ഭക്ഷണം കഴിക്കാ അതൊക്കെ തന്നെ ഒര്
ഉം പിന്നെ ത്രീ ഡേയ്സ് ഉണ്ട് ഞമുക്ക് റിസോർട്ടിൽ സ്റ്റേ ആയിരുന്നു എന്താ അവിടെ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്പ്പോ
അവിടെന്നന്നെ കിട്ടിട്ടുണ്ടാവൂല്ലേ അടിപൊളി ഫുഡയി ഉം
ച്ച് ഏഹ് എക്സ്പെൻസീവാണ് ടൂറ് എന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നാ
ആഹ് അതെ അതൊക്കെ ശരിയന്നേണ് എന്തായാലും ഒരു ഏഹ് വെള്ളം തൊക്കെ മാർണ ടൈമില് മ ക്കൾ മാറുമ്പോ വെള്ളം മാറും വെള്ളം മാറുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു കോൾഡ് ജലദോഷം പനിയൊ
ആം ഉം ഉം ഉം അ ആഹ് ആ ഒരു പ്രശ്നാണ് ഉള്ള പേടി വാക്ക്യൊന്നുല്ല ഞമ്മളിപ്പോ ഈ ടൂറിന് കണക്കാക്കിയിട്ടാണ് പോവുക പക്ഷേ ഏഹ് ചില ചിലപ്പോ വേറെ എന്തെങ്കിലൊക്കെ എക്സ്പെൻസീവായിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഏഹ് അനുഭവം കൊണ്ടാണ് പറയുന്നത്
എന്താ ആർക്കേലും വല്ല പ്രശ് നം വന്നോ ടൂറ്ല്
ആഹ് ഉണ്ടായിട്ടുണ്ട് ടൂറിന്റെ എടേയില് എന്താ ഛർദി ഇണ്ടായിട്ടുണ്ട് എന്താ പനി ഉണ്ടായിട്ടുണ്ടനെ കഫക്കെട്ട് പറഞ്ഞിട്ട് ഒക്കെങ്ങനെ നല്ല
കുട്ട്യാൾക്കൊക്കെല്ലേ അതല്ലെ ആഹ എന്താ ചെയ്തന്ന്ട്ട്
ഇങ്ങട്ട് എന്താ ഡോക്ടറെ ഒന്നും കാണിക്കാൻ നമുക്ക് അന്യ നാട്ടിൽ പോയാ അറിയില്ലല്ലോ. ഞമ്മള് മരുന്ന് കരുതി പോയിട്ടാ ക കരുതിയിട്ട്ന്നെ പോയത്. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോരുമ്പോ കാണിച്ചു ഇവിടെ എത്തിട്ട് കാണിച്ചു ഉം
അവർക്ക്ന്തേ
അ് കുട്ട്യാൾക്ക് ചിലപ്പോ ആ മരുന്നോണ്ട് മാറിയിട്ടില്ലെങ്കിലും നമ്മള് പെടും. ആകെ അപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ ടൂറില് പിന്നെ ടൂറ് പോകാതിരി ക്കാതിരി പറ്റൂല്ല കാരണം ടൂർന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ
കൊക്കൊന്ന് ഒരഞ്ചോയ് അതെ എനിക്കൊക്കൊന്നിങ്ങനെ എൻജോയ്മെന്റ് ചെയ്യണന്നുണ്ടങ്കിൽ എപ്പോഴുംഈ വീട്ടിന്റെ ഉള്ളിൽ മാത്രം ത്രം ഇങ്ങനെ ഒതുങ്ങി കൂടി ഇരിക്കല്ലേ അതിൽന്നും ഇങ്ങനെ ആയാലും ആർക്കായാലും ഒര് ചേഞ്ച് ആവശ്യല്ലേ അതിൽ നിന്നൊട് മാറി നിൽക്കണംന്നുണ്ടെങ്കി അത്യാവശ്യത്തിന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പോണം. ഇനിയിപ്പോ വലിയൊരു പിന്നെ എമൗണ്ട് എടുത്തിട്ട് പോവാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെന്നെടക്കൊരു ഒരു മാസത്തിലോ അങ്ങാ അതെ അതെ അതെ റിലാക്സ് ആക്കണം അത് ശരിയാണ്. എന്നാതന്നെ എന്താന്നോ ഇന്നത്തെ കാലത്തെ കുട്ട്യാൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും ഇത് ന്ന് പറഞ് കഴിഞ്ഞാ ഈ ഫോണിൽ മാത്രം ഇങ്ങനെ ഈ ഒരു ഒരു മുക്കില് ആഹ് അതെ അങ്ങനെ ഇരിക്കല് ഇപ്പൊ ഏത് ചെറിയ കുട്ട്യാൾക്കാണേലും ഏത് വലിയ കു കുട്ട്യാൾക്കാണെങ്കിലൊക്കെ ഫോണിൽ മാത്രേ ഉള്ളൂ വേറെ ചിന്തീലൊ ഒരു ബുക്ക് വായിക്കലോ വെറോരു കള്യോ ഒന്നും അറിലല്ലോ ചെർപ്പ പ്പം നമ്മളെ ചെറുപ്പത്തിലൊക്കെ കളിക്കാന്നറഞ്ഞാ എന്തെല്ലാം എന്തല്ലാം കളിയുണ്ടായിരുന്നു ഇത് ഒന്നും അറിയില്ല കുട്ട്യാൾക്കൊന്നും അപ്പൊ പിന്നെ അവർക്കൊക്കെ ഒന്ന് മാറ്റം കിട്ടണം എന്നുണ്ടെങ്കി ഇങ്ങനെ
ആഹ് ഇതൊക്കെ തന്നെയാണ് ഉം എപ്പോഴും പോവലൊന്നും നടക്കൂലല്ലോ. പ്പോ ഏഹ് ഇനിയിപ്പോ പൈസേൻ്റെ കാര്യം മാത്രല്ല അല്ലാതീം ഏഹ് കുറെ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ഒരു ആഹ്
അങ്ങനെല്ല ഇപ്പ ഒരു ടൂറ് പോണംന്നുണ്ടെങ്കി ഇപ്പോ സ് തോറ്റു അങ് അതെ അതെ അതോക്കെ അല്ലേ ടൂർ പോണൻ ന്ന്ണ്ടെങ്കെ ഇപ്പൊരു പോണെ വെർണേ ചെലവോ അല്ലെങ്കിഒരു ഫുഡ്ഡിൻ്റെം മാത്രല്ല ഈ പോവണെന്ന്ണ്ടെങ്കിൽ ആദ്യം ഡ്രസ്സ് ട്ക്കാനടക്കണം ഡ്രസ്സാള് ആഹ് ഡ്രസ്സ് വാണം. പിന്നെ കുട്ടേൾക്ക്ല്ലോൽക്ക് അതിൻ്റേതായുള്ള സാനങ്ങള് എ മെറ്റീരെൽസ് വാങ്ങല് ഇരിക്കല് ഒക്കെകൂടെ ആകുമ്പോ നല്ലചെലവെന്നേണ് എല്ലാംവാണം നമ്മള് അയ്യായിര
പിന്നെഈ ടൂറ് പോകുമ്പോ ഞമ്മക്ക് യാത്ര ചെയ്യുമ്പോള്ള പ്രശ്നംന്നറ്ഞ്ഞാല് ഓ ത്ട്ടൂല ഒരു ക്ഷീണൈക്കാരം.
ഉം അതെ അതെ അതുംഷെരിന്നെ അയിന് അയിന് ശരിക്ക് പറ്ഞ്ഞൈ യിഞ്ഞാല് വൈകുന്നേരെല് ഉച്ച കഴിഞ്ഞിട്ട് പോണം ന്നിട്ട് പിന്നെ ആടെ സ്റ്റെചെയ്ത് വൈകുന്നേരവിടെത്തി കഴിഞ്ഞഴിഞ്ഞാ പിന്നെ അവിടെ സ്റ്റേ ചെയ്ത് നന്നായിട് ഒറങ്ങീട്ട് പിന്നെ പിറ്റേസം രാവിലം ഞങ്ങളങ്ങനേട്ടോ ചെയ്യല് ഞങ്ങള് ഉച്ചക്ക്
ല് ബസ്റ്റാണ് കുട്ടേൾക്കും ബസ്റ്റാണ്. ഞമ്മക്കും ബസ്റ്റാണ് പിന്നിം ഞമ്മക്ക് കൊറ്ച്ചേരൊക്കെ ഒറ്ക്കൊഴിച്ച് നിക്കാൻകഴിയും പക്ഷെ കുട്ടൃള് അതീപോലെ അല്ലല്ലോ
ഞങ്ങള് ഉച്ചക്ക് ഫുഡ്ഡ് കഴിച്ചിട്ട് വീട്ടിന്നങ്ങറങ്
ആഹ് ആഹ് ഞങ്ങള് പോയത് രാത്രിയാണ് പോയത്. പെരുന്നാള് കഴി കഴിഞ്ഞ് രാത്രിയാണ് പോയത് പെരുന്നാളിൻ്റന്ന്.
അതേലെ ആഹ് ഞങ്ങള് ഇങ്ങനെ ചെയ്യല് ഫുഡ്ഡഴിട്ട് ഉച്ച
പിന്നെ എന്താന്ന് വെച്ചാ ഈ പകല് പോയാല് ബ്ലോക്കും കാര്യങ്ങളൊക്കെണ്ടാകുംന്നുള്ള പേടിംണ്ടാവും.
ബ്ലോക്കിന്റെതല്ല പകല് പോകുമ്പോ ലൊള്ളു കാണുള്ളൂ രാത്രി പോകുമ്പോ നമക്കൊന്ന് ഇപ്പൊരു ചൊരം കേറേണ്ടതൊക്കെണെന്നുണ്ടെങ്കില് ആഹ് ഒന്നും കാണൂല രാത്രിയാവുമ്പോ പക പകലാകുമ്പോ എങ്ങെനിം അതൊക്കെ റെഡിക്ക്നല്ല ഉഷാറായിട്ട് കാണാം ബ്ലോക്ക്
കൊറച്ച് മുൻപ് അതായത് ഒരു വർഷം മുൻപ് ഞാന് പോയിരുന്നു വയനാട് ആ ഭാഗൊക്കെ കാണാന് ചൂരൽമലിം കാര്യങ്ങളൊക്കെ കാണാം പോയിരുന്നു ആഹ് ദൊക്കെണ്ടായ സമയത്ത് ആഹ്
ഉം അതെ അതെ അതെ അതെ എന്താ ചെ
വേറെ ങ്ങളിപ്പോ വെക്കേഷനായിട്ട് എങ്ങട്ടാ പോയത്
കേഷനായിട്ട് ഇപ്പ നെല്ലൃപതിയാപോയത്ട്ടോ
ആഹ് ആഹ് ആത് ഞമ്മളെവ്ടെ അടുത്തന്നെ ആ നെല്ലിയാമ്പതി പോയിട്ടില്ല ഇവിടെ കൊറ്ച്ചടുത്തെന്നെയാണ്
അടുത്തെന്നെല്ലെആ നെല്ലൃമ്പതി ഇപ്പൊന്ന് പോയി പിന്നെതിന് മുന്നൊന്ന്പ്പോ ഇപ്പോ കൊറ്ച്ചടുത്തായിട്ട് മൂന്നാറും ആലപ്പുഴെം അടുത്ത് പോയി ആഹ് അടിപൊളിയാണ്
പാർക്കുംകാര്യങ്ങളൊന്നുംല്ലല്ലോ അവിടെ
പാർക്കൊന്നുല്ല പക്ഷെ ആ ഒരു ഫാമ്ണ്ട് അത് ഇതുപോലെ പിന്നെ വ്യൂ പോയൻ്റ് മറ്റേ സൂസൈഡ് പോയന്റ് മ് വ്യൂ ഉണ്ട് അടിപൊളിയാണ് സൂസൈഡ് പോയൻ്റ് ആഹ് ഒന്നും പറയാല്ല ഒരു രക്ഷില്ല
ഉം ആഹ് ആഹ് ആഹ് വേറെങ്ങെട്ടേലും പോയിട്ടുണ്ടോ കൊറ്ച്ച് ലോങ്ങായിട്ട്
ലോങ്ങ്ന്ന് പറ്ഞ്ഞഴിഞ്ഞാല് മൂന്നാറ് ആലപ്പുഴ പോയി ഇപ്പടുത്ത് പിന്നെ പ്പോ ഇല്ല പിന്നെ ഇതിന് മുന്നേ ഞങ്ങള് ഗൾഫിലേയിന്നു അപ്പോഒരു ആ എട്ട് ഒമ്പത് മാസത്തോളായിട്ട് അവിടെയിന്നു പ്പവിടുന്ന് വന്ന് ആഹ് പിന്നേണ് വന്ന് ഒരുമാസം കഴിഞ്ഞിട്ടാണങ്ങനെ അങ്ങട്ട് പോയത് ആലപ്പുഴ പൊപോയത് പിന്നെ ആ മൂന്നാറ് ഹസ്ബൻഡ് നാട്ടില് വന്ന്ട്ട് പിന്നങ്ങനെ മൂന്നാറ്
ഉം എന്തെങ്കിലും യാത്രയില് കുട്ടികൾക്ക് ജലദോഷം അല്ലെങ്കി മ
ഇല്ല അവർക്ക് അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുല്ല അവർക്കങ്ങത്തെ പ്രശ്നങ്ങളൊന്നുല്ല അവര് പിന്നെ രണ്ടാമത്തെ കുട്ടീനെ നാല് മാസം ഞാന് ഡെലിവറി കഴിഞ്ഞ് വന്ന ടൈമിലാണ് അങ്ങനെ സൗദി പോയത് അവടെ പോയിട്ട് പിന്നെ പോയി പതിനഞ്ച് ദിവസം പതിനാറാമത്തെ ദിവസാണ് പിന്ന ഉമ്രക്കോയത് രണ്ട് ഉമ്ര ഒരുമിച്ച് പോയി ആ രണ്ടാഴ്ചത്തെ ഗ്യാപ്പുണ്ട് പക്ഷെ അവക്കൊരു പ്രശ്നണ്ടായില്ലട്ടോ അവ മുമ്പേ ചെയ്തേ ഒരു പ്രഷ്നോണ്ടായില്ല പറയുമ്പോ ഭയങ്കരേർന്നു അന്നൊക്കെ
ആ നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവുല്ലേ ഈ ഇന്റർനാഷണൽ ട്രിപ്പ് ആവോണ്ടേ
എടുത്തിട്ട് ആ കുറച്ചൊന്ന് പക്ഷേ എന്നാലും ഞങ്ങള് രണ്ട് ആ ഫ്ലൈറ്റിൽ പോകുമ്പോ കൊഴ കൊഴപ്പൊന്നുണ്ടായിട്ടില്ല അവള് അങ്ങനെ ഒറങ്ങീന്ന് ഫുഡ് ഒക്കെ കഴിച്ച് അങ്ങനെ ഒറങ്ങിന്നു
ആ സൗദീൽക്കാണെങ്കി ഇവിടന്നൊരു നാല് മണിക്കൂറൊക്കെല്ലേ ഇണ്ടാവ
നാലര മണിക്കൂറാണ് ടൈമ് സൗദിക്ക് ദമാമിലായിരുന്നു അപ്പൊ പിന്നെ അങ്ങട്ട് അത് പിന്നെ കുഴപ്പണ്ടായില്ല രാത്രി ഞങ്ങള് ഇവിടുന്ന് അങ്ങനെ ണയൻ തേർട്ടിക്ക കേറിയത് അപ്പൊ പിന്നെ കറക്റ്റാ ഒറങ്ങണ ടൈമാണല്ലോ അവള് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആ ആ പകല് നടക്കൂല ഇല്ലല്ല പിന്നെ അവിടെ രാ ത്രി അവിടെ സൗദി ടൈമ് ഞങ്ങള് ചെന്ന സമയത്ത് ഭയങ്കര ചൂടായിരുന്നു ഉമ്ര പോണ ടൈമിന് ഞങ്ങള് ചെന്ന സമയം അപ്പൊ മഴ ഇണ്ടായിരുന്നു പത്ത് ഒരു എട്ടൊമ്പത് ദിവസൊക്കെ പിന്നെ ചൂട് തൊടങ്ങീട്ടെ ഭയങ്കര ചൂടെയിരുന്നു ഭയങ്കര നല്ല ചൂ ചൂടിലിക്കാണ് ഞങ്ങള് ഉമ്രക്ക് പോയത് അപ്പൊ പിന്നെ കൊഴപ്പൊന്നുണ്ടായില്ല അൽഹംദുലില്ലാഹ് ഒക്കെ കഴിഞ്ഞു പോന്നു അങ്ങനെയൊക്കെ ഏതായാലും ഒക്കെ കഴിഞ്ഞുന്ന് പറയാ ഒക്കെണ്ടൊക്കെ ഷീലാവണ് കുട്ടികൾക്ക് ചെറ് പ്പം മുതൽ ശീലായല്ലേ ഒള്ളൂ യാത്രയാണെങ്കിലും ഫുഡ് ഫുടാണെങ്കിലും എല്ലാം അങ്ങട് പിന്നെ വലുപ്പത്തിക്കാണ് ശരിയാവുള്ളു അല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്നും അലർജിയാണ്
യാത്ര ഷീലാക്കീട്ടില്ലെങ്കിൽ വലുപ്പത്തിക്ക് പിന്നെ അവര്ക്ക്
പിന്നെ അത് അലർജി ആ എങ്ങടും പോകാൻ പറ്റില്ലേ ആ അതെന്നേ അത് കാരണം പിന്നെ കൊഴപ്പൊന്നുല്ല എന്തായാലും അൽഹംദുലില്ലാഹ് അങ്ങനെക്കാണ്ട് കഴിഞ്ഞൂന്ന് റയ പിന്നെ എന്നടാ ഞാനിപ്പ വിളിക്കാട്ടോ എന്നാന് എവിടെ ആലപ്പുഴേ
അത ആ ന്നേ ശരി
ഇന്നതാ ഞാൻ ശരി ഞാ വിളിക്ക